ല്ല കേക്ക്ല്ലെ
ആഹ് കേക്കാം
ഉം
എന്ത്ട് എന്തെടുക്കുവാ
ചുമ്മാ ഇരിക്കാ
ഉം സുഖാണോ
ഓഹ് സുഖാണ്
ഉം ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അവടെയോ
ഉം കയ്ച്ചു
ആഹ്
എന്താരുന്നു
പിന്നെ സ്പെഷിലിന്ന് ഇവടെ പുലാവായിരുന്നു
ഓഹ്
പുലാവ് പുലാവ് അവിടെ ഇന്ന് എന്തുവാരുന്നു ഫുഡ്ഡ് ആഹ്
ടി വി കാണുവാണോ ഭയങ്കര സൗണ്ട്
ഏഹ് യ്യോ ഇവടെ ഞങ്ങട ഹോസ്റ്റലിൽ കൊറേ എണ്ണം കെടന്ന് കാര്യം പറഞ്ഞ കൊറെം നേരം കൊണ്ട് ഞാൻ പറഞ്ഞതാ പതിയേ സംസാരിക്ക് ഇവിടെ എല്ലാണ്ണോം ഭയങ്കര അലപ്പ് അവിടെയോ
ഇതന്നെ ആരും ലോകപ്പ്
ആഹ് അവടന്ന് എന്തായിര്ന്നു ഫുഡ് കഴിക്കാന്
ഫുഡ് ദോശ ദോശേം കടലേം
പറഞൊ ആഹ് എങ്ങനാ പഠിക്കാണോ അതോ
ഞാ ഞാംപ്പൊ പ്ലസ് ടു കൈഞ്ഞിരിക്കാണ്
ആഹ്
പഠിക്കാണോ
അല്ല ഞാൻ പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ടി ങ്ങനെ ന്ക്കുവാ ആഹ് അതെ എന്തോ?
ഹോസ്റ്റലെവടെ എവടെ എന്താ പഠിക്കണേ
ഞാൻ പ്ലസ് ടു കൈഞ്ഞിട്ട് ഹോസ്റ്റലിൽ തന്നെ നിക്ക്വാ
ആഹ്
ആഹ്
ഡിഗ്രി കൊട്ത്തായിര്ന്നോ
കൊട്ത്തില്ല ഒന്നിനും കൊട്ത്തില്ല കൊട്ക്കണം.
ആഹ് ഏതായിര്ന്നു സ്ട്രീം ഏതായിര്ന്നു പ്ലസ് ടു
പ്ലസ് ടു ഞാൻ ബയോളജി സയൻസ്
ഹേയ്
ആഹ് പിന്നെ എന്തൊക്കെയൊണ്ട് വിശേശം
എന്തൊക്കെയാങ്ങനെ
വീട്ടിലെല്ലാരും സുഖട്ടിരിക്കുന്നോ?
ഓ സുഖം
ട്ട ഉള്ള
വേറെ കോഴ്സും നോക്കില്ലേ നേഴ്സിങ് നീറ്റ്
ആഹ് നോക്കണംന്നുണ്ട്
കൺഫ്യൂഷനരും പ്ലസ് ടു
എൻ എന്തോ
കൺഫ്യൂഷൻ ആവൂന്ന് പറയാം പസ്റ്റ് ടു കഴിഞ്ഞാല്
ആഹ് ഇങ്ങനെ എൻഗേജ്മെന്റിന്റെ തിരക്ക്കള കേട്ടിങ്ങനിരുന്നതാണ് അതോണ്ട് അയിന്റെ ഇതും പിന്നെ ഫാമിലിലെ ആൾക്കാരൊക്കെ ഞങ്ങളടെ വീട്ടിലായിരുന്നു എൻഗേജ്മെന്റ്ല്ലേ
ആഹ്
ഉം അയിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ആയോണ്ട് ഇപ്പം കൊറച്ച് തെരക്കൊക്കെ ആയോണ്ട് ഇപ്പ അങ്ങനെ എന്തോ കൊടുക്കുന്നങ്ങനില്ല ഇൻ എന്താ കേക്കാൻ പറ്റുന്നില്ല
ഭയങ്കര കച്ചറയാണല്ലോ ഹോസ്റ്റലില് ഭയങ്കര
ഇവിടെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് പറഞ്ഞ് മടുത്ത്
ഇനി പറഞ്ഞ ഇവിടെ വിഷയം നടക്കും എ അല്ല സാധണ മ് അവിടെ പിന്നെ പിന്നെ എന്തുകൊണ്ട് എങ്ങനെ മാരേജ് കഴിഞ്ഞ് ണോ അതോ
ഏഹ് ഇല്ലല്ല മേരേജ് നെ പറ്റിവീട്ടുകാര് പറയ്ണ്ട് പക്ഷെ ഞാൻ സമ്മയ്ക്ക്ണ് ല്ലാ
ആഹ് ഉ തുട പിന്നെ അങ്ങനൊന്നുംല്ല വന്ന്‌ ആലോചിച്ചു അപ്പ തന്നെ അങ്ങ് ലവ് മാരേജ് ആയണ്ട്
ത്തയ് ആ ഹോ
ആഹ്
ആ
അതായോണ്ട് വിചാരി ആഹ് അതായോണ്ട് ജസ്റ്റ് വീട്ടാര് പറ്ഞ്ഞ് രണ്ടു പേര വീട്ടാ ര് അറ്ഞ്ഞ് ജസ്റ്റ് ഒന്ന് ആറേഞ്ചും എന്നാ പറയുന്ന ഏ നിശ്ചയം നടത്തിവക്കാ
ആഹ് ന്നാലും മതിയല്ലേ ഒരു സമാധാനത്തിന്
ആഹ് ഇനി അവൻ കല്യാണായിട്ട് നടത്താനായിരുന്നു പിന്നെ പറഞ്ഞ അവൻ പറഞ്ഞ് ഇപ്പഴേ കല്യാണം വേണ്ട അവള് പഠിച്ചു ജോലിയ ആവട്ടെ പിന്നെ നേരത്തേ കെട്ടിട്ടും വല്യ കാര്യ ന്നും
ഒരു കാര്യല്ല
ആഹ് അതൊ ണ്ടാണ് ഞാന് വീട്ടി. സംസാരിച്ച പ്പോ പറഞ്ഞ എന്നാ എൻഗേജ്മെന്റ് നടത്തി വെക്കാം എപ്പഴാന്നോ നിങ്ങക്ക് കേക്കാൻ തോന്നുന്നേ
കഴിഞ്ഞോ കഴിഞ്ഞ ഇന്നട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞോ
പരിപാടിയൊക്കെ തോടങ്ങുന്നേ ഒള്ളൂ
ഓ എന്നാ ഒറ്പ്പിച്ചോ ഡേയ്റ്റ്
ആഹ് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു അടുത്ത മാസം ഒരു പതിനെട്ട് നാ അല്ല ഒരേ നാട്ടിലല്ല വേറെ വേറെ നാട്ടില്
ആഹ് ശ്
പിന്നെ എന്തുണ്ട് വിശേഷം
ഈ നഴ്സിംഗിനോ പി എസ് സി നഴ്സിങ്ങിന്റെ ഇത് എന്നാ വരുന്നേന്ന് അറിയോ
എന്തോ കേട്ടില്ല ആഹ്
അതിന്റെ ഓപ്ഷൻസ് കൊടുക്കാനുള്ളത് എന്നാ വരുന്നേന്നറിയോ
അയിന്റെ കാര്യങ്ങളൊന്നും ഇൻക്ക് അറിയത്തില്ല കാരണം എന്നച്ചാ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങനെ നി ക്കായോണ്ട് ഞാൻ ഒന്നിനേ പറ്റിയ ഇതിന്റെ കാര്യങ്ങളെല്ലാം സ്പീഡായത് കൊണ്ട് ഞങ്ങള എന്തോ ചെയ്യാന്ന് തിടുക്കാ അവന് ഇനി ലീവ് ഇനി കൊറച്ച് നാളും കൂടെ ഒള്ളു
ആഹ് ഹോ
ആഹ് ഹാഇപ്പം എന്നാ ഞങ്ങടെ അഞ്ചു വർഷത്തെ റിലേഷൻ ആഹ് ആൾക്കിപ്പം ജോലിയിൽ അങ്ങോട്ട് കേറിയതെ ഒള്ളൂ അപ്പോ ഉടനെ ലീവ് ആയോണ്ടെന്നേ അവിടത്തെ കൊറെ പ്രഷറോക്കെ ഉണ്ട് ആഹ് അതുകൊണ്ട് ഞങ്ങളും അയിനെപ്പറ്റി അവനും പറഞ്ഞ് നീ അവൻ നോക്കുന്നുണ്ട് ഓരോ കോഴ്സ് എന്റെ ഇഷ്ടത്തിന് വിടാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സീനില്ല അല്ല എന്നാലും നോക്കുവാന്നെങ്കി കോളേജും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ സെലക്ട് എയേണ്ടേ
ആഹ്
എത്രയോ കോളേജ്ന്നെ ഉണ്ട് നല്ലതാന്ന് പറഞ്ഞിട്ട് പറ്റിക്കല് നടക്കുന്നേ അതോണ്ട് അവനായിട്ടൊന്ന് തേരക്കിട്ട് പറയാന്ന് പറഞ്ഞു അതോണ്ട് വെയ്റ്റിംഗ്
എന്നാ അതുപോലെ ഡിഗ്രിക്ക് കൊടുക്കായിരുന്നോ ആദ്യം
ആഹ് ! ! ! ! ! ! ! ! ! ! ആഹ് ഓഹ് വീടിന്റെ അടുത്തില്ലേ
ഇവിടെ അടുത്തുള്ളതൊന്നും കിട്ടിയില്ല ഇതന്നെ പതിനാറാമത്തെ ഓപ്ഷനായിരുന്നു അത് മാത്രം കിട്ടി വേറെഏതും കിട്ടില
ഉം ആഹ് എന്നോട് അവൻ പറഞ്ഞു നോക്കുവാണെങ്കി നല്ലൊരു കോളേജ് നോക്കി അച്ഛനോട് പറഞ്ഞു നോക്കുവന്നെങ്കിൽ നല്ലൊരു കോളേജ് നോ ക്ക് ഞാൻ അവക്ക് അഡ്മിഷൻ മേടിച്ച് കൊടുത്തോളം നിങ്ങള് അതിന്റെ കാര്യങ്ങള്ളൊന്നും നോക്കണ്ട
ആഹ്
പറഞ്ഞട്ട്ണ്ട് എനിക്കറിയത്തില്ല
പിന്നെ ഡിഗ്രി മാത്രം എടുത്തോണ്ടും കാര്യം ഇല്ലല്ലോ പെട്ടെന്ന് ജോലി കിട്ടണ എന്തേങ്കിലും നോക്കാ നല്ലത്
ആഹ് അതെ അതെ അതുകൊണ്ട് അതിന് വേണ്ടിയാ നോക്കുന്നേ പെട്ടെന്നൊരു ജോലിയായി
ആഹ്
നല്ലയല്ലേ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു പെട്ടെന്ന് ജോലിയയാല് ഞാനൊന്നും വന്ന് കെട്ടത്തില്ല കുറച്ചു നാള് വൈറ്റ്ചെയ്യണം കാരണം വച്ചാ ഞങ്ങളിപ്പം എനിക്കിപ്പം ആഹ് നമ്മള ഈ പ്രായ ഈ പ്രായത്തിലല്ലേ നല്ലോം എൻജോയ് ചെയ്യാൻ പറ്റ ലൈന് ഉണ്ടേലും അസ്ബൻറ് ഉണ്ടേലും എൻജോയ് ചെയ്യാൻ പറ്റോ എന്നാലും
ഉം
ആഹ് ഒറ്റക്കൊക്കെ ഇപ്പൊ എൻജോയ് ചെയ്യുന്നത് വേറെ ഒരു ഇതല്ലേ അതൊണ്ട് അതൊണ്ട് ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് എന്താലും ഇപ്പം നഴ്സിംഗ് എടുത്താലും മറ്റൊരു ഫീൽഡ് എടുത്ത എന്താലും മൂന്ന് നാലു വർഷമായിരിക്കും കോഴ്സ് വരുന്നത് ആഹ് അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ നാല് വർഷം കോഴ്സ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു രണ്ടു വർഷം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും മാരേജ് അങ്ങനെയാണ് ഞങ്ങള് സെറ്റ് ആക്കി വെച്ചേക്കുന്നത്
ഫുൾ പ്ലാനിഡ ഇപ്പം വീട്ടാരും കൂടെസമ്മതിച്ച് എൻഗേജ്മെന്റ് വരെ ആയതൊണ്ട് ഞങ്ങൾക്ക് പിന്നെ സീൻ ഇല്ല
ആഹ് അതല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മനസ്സിനരു സമാധാന എന്താണെങ്കിലും കുഴപ്പല്ല എന്നുള്ള രീതിയിൽ
ഉം
മറ്റേ നമ്മൾ ആഗ്രഹിച്ചതല്ലാന്നുണ്ടെങ്കി പിന്നെ ജീവിതം കട്ടപ്പോകേ ക്കാരാം
സത്യം രണ്ടു പേർക്കും ഇപ്പം സമാധാനംഉണ്ട്
ആഹ് അതല്ലേ വലുത്
ഉം സത്യം പറഞ്ഞാൽ ഒരു ഭൂകമ്പത്തിന് ശേഷം ഈ റിലേഷൻസെറ്റ് ആയത് വീട്ടില് എന്റെ കർത്താവേ ഞാൻ വിചാരിച്ച് ആഹ്
അത് പിന്നെ എന്തായാലും ഉണ്ടാവല്ലോ ഒരു റിലേഷൻ ഒരു പൊട്ടിതെറി ആദിയം പ്രതീക്ഷിക്കാം
ആഹ് റിലേഷൻ മാത്രല്ല ഞങ്ങള് വേറെ റിലീജിയൻ കൂടെ അവൻ ക്രിസ്ത്യനുംള ഞാൻ ഹിന്ദുവാ അപ്പം അയിന്റെ എന്തായാലും വീട്ടിൽ ഉം വീട്ടിൽ പ്രശ്നം കാണൂലോ
ഉം
എന്റെ വീട്ടിലും സമ്മതിക്ക അവരുടെ വീട്ടിൽ അവരുടെ അച്ഛന് സമ്മതാ ആഹ് അവർടെ അമ്മയ്ക്ക് മാത്രം സമ്മതം ഇല്ല ഞങ്ങടെ വീട്ടിൽ പിന്നെ ആർക്കും സമ്മതം ഇല്ല എന്റെ കർത്താവേ പിന്നെ ജോലി ഏത് റിലീജിയൻ ആയാലും കുഴപ്പമില്ല ജോലി കൊഴപ്പം ഇല്ലല്ലോ അപ്പൊ അവൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് ജോലിയുണ്ട് ഞാൻ അവളെ പൊന്ന് പോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡയലോഗ് ഒക്കെ അടിച്ചോണ്ട് ആ ഡൈലോഗിലങ്ങ് വീണ് എന്റെ കർത്ത അവൻ അവിടെ കിടന്നു ഞങ്ങളടെ വീട്ടിൽ വീട്ടിൽ വന്നിട്ട് കിടന്ന് സീരിസായിട്ട് സംസാരി എന്റെ കർത്താവേ ഞാൻ കിടന്ന് ചിരിച്ച് ഞാൻ അപ്പുറത്ത് കിടന്നു ഭയങ്കര ചിരി ആയിരുന്നു പിന്നെ അവറമ്മ ഇപ്പൊ സെറ്റ് ആയി കൊഴപ്പില്ല അമ്മ വിളി വിളക്കെയും എടുക്കുവൊക്കെ ചെയ്യും അവർടെ വീട്ടീന്ന് ഇപ്പൊ ഫുള്ള് സപ്പോർട്ടുണ്ട് കാരണം ഇവര് സമ്മതിച്ചില്ലേലും ഇവര് സമ്മതിച്ചില്ലേലും ഞങ്ങള് കെട്ടും
ഓ അത് ആണെ ഫിക്സാ
പിന്നെ നടത്തി തന്നല്ലേ പറ്റു
അല്ലാതെ പോയാലും ഇപ്പൊ അവര് നടത്തിത എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ പോണംന്നൊന്നുല്യ ഞങ്ങളാണെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് ഈ പേരൻസിന്റെ ഇഷ്ടത്തിന് പേരൻസ് കൈപിടിച്ച് തരുന്നതല്ലെ നല്ലത്.
ആഹ്
ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിക്കും നിക്കുവായിരുന്നു. ഞങ്ങളെ ഇ സമയ്ച്ചില്ലേലും ഞങ്ങള് വെയിറ്റെയ്ത് നിക്കും. പക്ഷേ അത്രക്ക് തോനേവരെ വെയ്റ്റ് ചെയ്ത് നിക്കാൻ പറ്റ ഇല്ലല്ല വെയ്റ്റ് ചെയ്യുന്നേനൊക്കെ ഒര് ലിമിറ്റ് ഇല്ലേ.
ഉം ഞങ്ങളോരന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൂട്ടി കാലും കയ്യൊക്കെ പിടിച്ചു സെറ്റായി അതോണ്ട്. അതിന്റെ എക്സൈറ്റ്മെന്റിലാ രണ്ട് പേരും.
ആഹ് ആഹ് അവടെ ഹോസ്റ്റലിൽ ഉള്ളോലൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞോലാ?
ഉം അല്ലല്ല എല്ലാർക്കും ലൈൻ ഉണ്ട് ഉം എന്നാ ശെരി ചേച്ചി.
ആഹ് ഓക്കെ ഓക്കെ